ഹലോ അത് പെട്ടെന്ന് ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്. എന്ത പെട്ടെന്ന് കട്ടായി പ്പോയത് ആരേലും വീട്ടി വന്നായ്ര്ന്നാ?
ഇല്ലല്ലോ.
ആഹ് വ കോള് ക ക ചെലപ്പോ എന്റെ കൈ കൊണ്ട് കട്ടായി പോയിട്ടുണ്ടാവേ.
അതാവും ചെലപ്പോ. ഒന്നില്ല ഞാൻ നോക്കി അപ്പ സമയായിട്ട്ണ്ട്.
ആഹ് ആഹ്. അതല്ല അപ്പൊ നമ്മുടെ വായ്പ്പട ഏഹ് നമ്മളെന്താ സംസാരിച്ചേ. ആഹ് ലിങ്കേജ് ലിങ്കേജ് അപ്പ നിങ് ക്ക് ഒരാക്ക് എത്ര രൂപ കിട്ടും അങ്ങനെ ത് എല്ലാർക്കും തുല്യമായിട്ട് കൊടുക്കോ അല്ലെങ്കില്
അല്ല ആവശ്യത്തിനനുസരിച്ച് ഇട്ക്കും. ആവശ്യം കൂടുതലുള്ളോൽക്ക് കൂടുതൽ കൊടുക്കും. പിന്നെ, അധികാള് വരാണെങ്കി അയിനൻസരിച്ച് ഡിസ് ഏഹ് പിന്നെ നമ്മള് ഒഹെൽ വിച് ഓ അത്യാവശ്യള്ളോൽക്ക് കൂടുതൽ കൊടുക്കും.
ആഹ് അങ്ങനെയാണല്ലേ. ഞങ്ങടിവിടെ ആണെങ്കി എല്ലാർക്കും തുല്യ പോലെ. എന്ന് പറഞ്ഞാ ആർ ക്കങ്ങാടുംഇങ്ങാടും അഭിപ്രായ വ്യത്യാസം പാടില്ല. അപ്പൊ ഇപ്പൊ ഇരുപത് ഇര് ഇരു പതാണ് കിട്ടി ഇരുപത് ലക്ഷമാണെങ്കില് ഇപ്പ പത്ത് പേരുണ്ടെങ്കിൽ എല്ലാർക്കും തുല്യമായിട്ട്.
ആഹ് അപ്പാവശ്യക്കാര് എല്ലാരും ഒരേപോലെയാണോ, അപ്പൊ എല്ലാർക്കും ഇത്ര ആവശ്യം ഇണ്ടാവോ?
ആവശ്യണ്ടാവൂല അന്നാ ആവശ്യ ണ്ടാവൂല. അന്നാലും ചെലർക്ക് നമുക്ക് കൊടു നമുക്ക് കൊടുക്കേണ്ടത് നമ്മ പറഞ്ഞ രീതിക്ക് കൊടുക്കേ ഇന്നർ നമ്മ പറയും ഇത് നിങ്ങക്ക് ഇത്ര പാസ്സായിട്ട്ണ്ട്. നിങ്ങക്ക് വേണാ വേണ്ടേന്ന് അല്ലാതെ നമ്മ കെട്ടി ഏപ്പിക്കണില്ല അപ്പൊ അവര് പറയാ ഞങ്ങക്കിത്രയും വേണ്ടെന്ന് പറഞ്ഞാ വേറെ ആൾക്കാർക്ക് കൊടുക്കാ. അപ്പൊ നമ്മ ഒ അഹ് ആഹ് ആഹ് അങ്ങനെ കൊടുക്ണ് ണ്ട്. അല്ലാതെ അഹ് നിങ്ങക്ക് ഒ ഇപ്പ പറയാ ആഹ് ഇപ്പ പറയണ്ട് നിങ്ങക്ക് ഒന്നേ കിട്ടൊള്ള്, ആഹ് പറഞ്ഞോ പറഞ്ഞോ.
ഒരാൾക്ക് ഒരു രണ്ടു ലക്ഷം ആവശ്യണ്ടാവും ചെലപ്പോ ഒരാൾക്ക് ഒരു ഒരു ലക്ഷം മതിയാവും. അപ്പൊം പിന്നെ അങ്ങനെ ആ എക്സ്ട്രാള്ളത് വേറൊരാൾക്ക് ഇട്ക്കാലോ.
ആഹ് അങ്ങനെ എടുക്കാം. ആഹ് അഹ്. ഇല്ല നമ്മ അങ്ങനെ കൊടുക്ക നമ്മ അങ്ങനെ കൊടുക്കണണ്ട്.
ആഹ് ഇരുപത് ലക്ഷൊക്കെട്ത്തോ?
ആഹ് ഞങക്ക് ആദ്യം ഞങ്ങക്ക് കിട്ടി അത്രയും കിട്ടി ഇരുപത് കിട്ടിയിട്ടുണ്ട്.
ഏഹ്. അപ്പം ഏഹ് നാല് വർഷോ നാലര വർ ഷൊക്കെ അല്ല രണ്ടര വർഷോക്കെ കൊണ്ടൊക്കെ
ഞങ്ങെ ഇപ്പെ കൂട്ടിയെടുത്ത് നാലര വർഷം ഞങ്ങെ കൂട്ടിയെടുത്ത് അതായത് ഏഹ് എമൗണ്ട് കൊറവും അടവ് കൊറവ് വരും.
ആഹ് അപ്പ പലിശ നല്ലോണം വരൂല്ലേ?
പലിശ നല്ലോം വരും നമ്മ അറിയൂല നമ്മ ഇപ്പ അറിയണില്ല എന്ന എത്ര പലിശ കൂട്ടത്തി അടി പോണേ അങ്ങാട്.
മാസം മാസം അടച്ചിട്ട് അല്ലെ വെല്ല്യ സംഖ്യ ആവുമ്പോ കൂടുതലടക്കാൻ കഴിയൂല്ലല്ലോ.
ആഹ് ഒറ്റടിക്ക് ആ എമൗണ്ട് ഇപ്പ രണ്ടു വർഷം കൊണ്ടാണെങ്കില് ഇപ്പ ഇല്ലേ ഏഹ് ഉദാഹരണം ഇപ്പൊ നമ്മു രണ്ടു ലക്ഷം രൂപ എടുത്തെന്ന് വിചാരിക്ക് ഒരാള്.
ആഹ്.
ഏഹ് അപ്പ അവര് രണ്ട് വർഷം കൊണ്ട് അടച്ച് തീർക്കാണെങ്കിൽ നമു ക്കെ എമൗണ്ട് കൂടുതൽ വരും ഒരു മാസം നമുക്ക് അയ്യായിരം ആറായിരം അടക്കാൻ പറ്റൂല.
പത്ത് ആഹ് എട്ടൊക്കെ അടക്കേണ്ടി വരും.
ആഹ് അപ്പൊ അത്രം പറ്റൂല അപ്പ നമ്മ എന്തെയ്തു അങ്ങനെയാണല്ലേ ആഹ് ഞങ്ങ പക്ഷേ ഇങ്ങനെന്ന് അറിയോ ആൽ വർഷം കൂട്ടി മേടിക്കും അതായത് രണ്ട് വർഷം എന്ന് പറയുമ്പോ നാല് വർഷം ആക്കും. അപ്പൊ എമൗണ്ട് കൊറഞ്ഞു കിട്ടും പക്ഷെ നീണ്ടു നീണ്ടു പോകും ആ അങ്ങനെ അങ്ങനെ കിട്ടും കി ട്ടും ആഹ് കിട്ടും ബാങ്കുകാര് അങ്ങനെ പറ രണ്ട് ഓപ്ഷൻ പറയുന്നുണ്ട് ബാങ്കുകാര്.
ആഹ് ആഹ് ആഹ് വെല്ല്യ സംഖ്യ ആയോണ്ട്ല്ലേ ഞങ്ങൾ ഇതുവരെ അത്ര എടുത്തിട്ടില്ല. ലാസ്റ്റ് ഇപ്പൊ ഒമ്പതര ലക്ഷ എടുത്തെ.
എല്ലാരും കൂടി അല്ലേ ആഹ് ആഹ് അപ്പോ ഒരാൾ അപ്പോ ഒരാള് എ ത്ര എടുത്തിപ്പ ഒരാക്ക് എത്ര കി
അത് ഒ രാ ഒരാള് മൂന്ന് ലക്ഷം ഇണ്ട് ഒരാള് ഒന്നര രണ്ടു പേര് ഒന്നര ലക്ഷം. അൻപത് എടുത്തോലുണ്ട് അങ്ങനെ പലേ സംഖ്യയാണ്. ആവശ്യക്കാര് ആവശ്യത്തിന് അനുസരിച്ച് എടുത്തു.
എടുത്തീട്ട് ഇപ്പൊ നമ്മ എടുത്താലും നമ്മ ക അല്ലെ കാര്യം ഇല്ലാത് തന്നെ നമ്മള ആവിശ്യ
ആവശ്യം അത്യാവശ്യത്തിനല്ലേ എടുക്കുള്ളൂ ആവശ്യല്ല അത്യാവശ്യത്തിന് എടുക്കുള്ളു നമ്മള്
ആഹ് അത്യാവശ്യത്തിന് ആഹ് ആഹ്.
ആഹ് അപ്പം ഞാനൊക്കെ എടുത്തിണ്ട് ഞാനൊരു ലക്ഷം എടുത്തിണ്ട് നമ്മള് കഴിയാനായി ഇഞ്ഞിപ്പോ ആറ് മാസ് ഏഴു മാസം ഒറ്റ അടച്ചാല് തീരും.
തീരും അടുത്തേനി നോട്ടിട്ട് ഇട്ട് വച്ചിട്ടുണ്ട?
വേണ്ടാന്നാണ് ഇപ്പഴത്തെ ആഹ് ആവശ്യുണ്ട് വീടൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ ഇണ്ട് അപ്പം എന്താ തീരുമാനിച്ചില്ലേ ഇതൊന്ന് തീരട്ടെ തിരോളം പറയ എടുക്കൂലാ ന്ന് ക്ഷേ തീർന്നാ പിന്നെ എടു
എടുത്തു പോവും നമ്മ അതാണേ മ്മ ആദ്യം പറയും ഞാ ഇനി എടുക്കൂല ഓ മതിന്ന് പറഞ്ഞ ലാസ്റ്റ് അറ്റപ്പറ്റയാവുമ്പോ ചോദിക്ക-
പ്പം മാ മാസം ലാസ്റ്റ് ആവുമ്പോഴടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെ ഫീസും ബസ് ഫീസും മ മറ്റേത് വരി സംഖ്യ ആയിട്ടും അല്ല കറണ്ട് ബില്ലും ഫോൺ ബില്ല് ഒക്കെ ഒക്കാപ്പാടെ ഒരാളെ കയ്യില് വരുമ്പോളേ നമ്മുക്കായിട്ടൊരു വ വരുമാനൊന്നും ഇല്ല്യല്ലോ.
ആഹ് നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ കുഴപ്പം ആഹ്
നമ്മളെ ആവശ്യത്തിന് വേണം അവരോട് ചോയ്ക്കാ. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഇല്ലോണ്ട് കൊണ്ട് ചെറിയ ചില്ലറ ചില്ലറ ആവശ്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോവും
കഴിഞ്ഞ് പോണം അങ്ങനെ ആഹ് ആഹ് ആഹ്.
ങ്ങനോരോ പരിപാടിള്ളതോണ്ടേ
ആഹ് ചെറി ചെറീ ഇപ്പ ഞാനായാലും സ്റ്റാറ്റസ് വർക്ക് അങ്ങനെ ഓരോ ചെറി ചെറീയൊരു വർക്ക് ചെയ്യ്ണ്ട് അപ്പ നമക്ക് നമ്മടൊരു പത്ത് രൂപയെങ്കി പത്തുരുപ നമ്മുടെ കയ്യിലുണ്ടാവും
ആഹ് നമ്മളെ ഫോണിൽ ചാർജ് ഫോണ് റീചാർജ് ചെയ്യാ അങ്ങനെ ചെറിയ ആവ്യശ്യങ്ങൾക്ക് നമ്മൾക്കെങ്ങട്ടെങ്കിലും പോകണെങ്കില് ബസ് ചാർജ് അങ്ങനെയൊക്കെ കിട്ടിയാല് അതവരോട് ചോ അവരും ആഹ് അം ആഹ് കുട്ടെളേം കൂടെ പോകുമ്പോ എന്തെങ്കിലും വാങ്ങി കൊടുക്കാ അയ്നൊക്കെ ഒര് കയ്യിൽ കാശുണ്ടായാല് ഒര് സന്തോഷല്ലേ ഒക്കൊരാളെ കൊണ്ട് ഇങ്ങനെ ആവുമ്പോ അവരും ബുദ്ധിമുട്ടും നമ്മൾക്ക് കാണുമ്പോ അമ്മക്കും ബുദ്ധിമുട്ട് ഏഹ്
അപ്പൊ ഇല്ലേ ഞാൻ ചോദിക്ക്ണേ ഇപ്പൊ ഈ ആഹ് ഈ കൊല്ലം തീരോ തീരുന്ന് അല്ലേ ആ വായി
ആഹ് അട്ത്ത സെപ്റ്റംബർ ആകുമ്പഴേക്കാന്ന് തോന്ന്ണ്ട് കറക്റ്റ്
സെപ്റ്റംബർ ആഹ് ആഹ് കറക്റ്ററിയില്ലല്ലേ ആഹ് ആഹ്
ഉം മു നാലോ അഞ്ചോ അടവ്ണ്ടാവും അയ്ന്
അപ്പൊ നിങ്ങ വാർഷികവെല്ലാ ആഘോഷിക്കാറ്ണ്ടോ ഇങ്ങനെ
ഇല്ല വല്ല്യ ആഘോഷങ്ങള്ല്ല ചെറിയ ചെറുതായിട്ടൊക്കെ ആഹ് പറയും എപ്പളും എവിടെങ്കിലും അനാ ദാലയത്തിലൊ എവിടെങ്കിലൊക്കെ പോവണം ഫുഡ് കൊടുക്കണം ന്നൊക്കെ പറയും പക്ഷെ അഅ് അയിന് ആണ്ട് ആഹ് അങ്ങനെ പറയും അങ്ങനൊരാഘോഷം അല്ലാതെ വെറുതെ ആഘോഷിചിട്ട് കാര്യല്ലല്ലോ അമ്മള്
ആഹ് വെറുതെ ആഘോഷി അതെ നമ്മഅന്നെ തിന്നിട്ട് വെറുതെ സന്തോഷിചിട്ട് കാര്യവില്ല
ആഹ് ആഘോഷം പിന്നെ എന്നും ആഘോഷന്നെല്ലെ വീട്ടിലായിട്ടും ഇങ്ങനാവുമ്പോ നമ്മക്ക് കൊർച്ച് പൈസൊക്കെ ണ്ടാക്കിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും പോവാ അല്ലെങ്കി ചെൽപ്പം പറയും ങ്ങനെ ട്രിപ്പോണംന്നറിം. പക്ഷെ ഒന്നാണ്ട് റെഡി ആയിട്ടില്ലതുവരെ
ആഹ് വിനോദയാത്ര അല്ലേ ആഹ് ആഹ് ആഹ്
ആഹ് ചെറുതായിട്ട് വൺഡേ ആയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അങ് വീട്ട്ന്ന് പോവ്ണ്ട് അല്ല അമ്മള് അയൽക്കൂട്ടത്ത്ന്നാകുമ്പോ അത് വേറെ വൈബ് വരല്ലോ മ്മളെ ഒക്കെ ആഹ് ആഹ് പലേ കഴിവുള്ളോല്ല് ഇണ്ടാവല്ലോ അങ്ങനൊന്ന് പോണം പോണംന്ന് പറയും അഅ് പറഞ്ഞ് പറഞ്ഞ് ചർച്ച ചെയ്ത് അങ്ങനാണ്ട് പിന്നെ ഇല്ലാതെ ഇല്ല അയൽക്കൂട്ടത്ത്ന്ന് പോയിട്ടില്ല
ആഹ് ഞങ്ങ രണ്ട് പ്രാശ്യം പോയി ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല അവുട്ന്ന് ലീവ് കിട്ടിയില്ല. പിന്നെ അട്ട് ഞാ എങ്ങനെ തപ്പിപ്പിടിച്ച് ച്ച് ഞാൻ ലീവ് മേടിച്ച് ആഹ് പിന്നത്തെ കൊല്ലം ഇത് നമ്മുടെ ഈ പലിശ പൈസയാണ് ഞങ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങ പലിശ കൊടുക്ക്ണ കാറണേ പലിശ പൈസ നമ്മുടെ കിടക്ക്ണ് ണ്ട് ആഹ് ആഹ് ആ പൈസക്കാണ് ഞങ്ങ പോയിക്കൊണ്ടിരുന്നച്ച് വർഷത്തില് ഒര്റാഷം പോവും അതായത് നമ്മ ഇപ്പ ഒരു ദിവസം വണ്ടേ വൺണ്ടേ പോണ്ട് ഒരു ദിവസത്തേക്ക് പോവൊള്ളൂ അപ്പ നമ്മടെ പിള്ളാരാ കെട്ടിയന്മാരെ കൊണ്ടുപോകൂല പിള്ളാരെ കൊണ്ടോകും
പിന്നെ അവര് ശെരിയാവൂല അമ്മളെ കൂട്ടത്തില് അ അവരെ വേറെ പോവാ
അവര് അവര് കൂട്ടരെ കൂട്ടി പോവും നമ്മളെ ഒരു സ്ഥലത്തും കൊണ്ടോവൂല അത്കാരണം ഞാപറയും ഞാഅയൽകൂട്ടത്തിൽ പെണ്ണുങ്ങളെ കൂടെ പോയിട്ട് അടിച്ച് പൊളിച്ചേ വരൊള്ളൂ ഒരു ദുവസാണെങ്കി ഒരു ദുവസം സമാധാനത്തോടെ കഴിയണോന്ന് പറഞ്ഞ് രാവിലെ പോകും പിള്ളാരയായിട്ട് ബസ്സിൻ്റെ ഉള്ളീ കയറിയാലും നമുക്ക് ഡാൻസെല്ലാം കളിച്ച് എല്ലാം അടിപൊളിയായിട്ട് പാട്ടെല്ലാം വെ ച്ച് പോവാല്ലോ? പിന്നെ പിന്നെ അതുപോലെ വെള്ളത്തിക്കളി ഈ വെള്ള ത്തിന്റെ അവ്ടെ കൊണ്ടുപോവേല വെള്ളച്ചാട്ടം പോൽത്തേല്ലേ ആഹ് പാർക്കല്ല നമ്മുടെ അതിരംപള്ളി വാഴച്ചാല് അതുപോലോത്ത സ്ഥലങ്ങള് ആഹ് അവടെ നല്ലോസാണ് അവിടെ പി ഇപ്പൊ ചെറുതിനേറ്റ് പോകാൻ പറ്റൂല അപ്പൊ ഈ കൊല്ലം എന്തായാലും പ്ലാൻ ചെയ്തിട്ടില്ല പോണ കാര്യം
ആഹ് ഞ്ഞങ്ങള് വെക്കേഷൻല് എന്തായാലും പോകണംന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഇരുന്ന് അങ്ങനെ ഓരോ ബുദ്ധിമുട്ട് ഓരോരുത്തർക്ക് അങ്ങനായി എല്ലാരും വേണല്ലോ? കൊറെ ആഹ് അപ്പ എല്ലാരും സൗകര്യം നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ടൈമ് കഴിഞ്ഞ് പോയി
ആഹ് അടുത്തേല് അപ്പൊ ഓണത്തിന് പരിപാടി ഇണ്ടാവോ അപ്പ നിങ്ങ?
ആഹ് ഓണത്തിന് ചെറു ചെറു ആഹ് സദ്യ ചെൽപ്പോം കണ്ടോ ചെൽപ്പോ പായസം അങ്ങനെയൊക്കെ ചെറിയ പരിപാടി ആക്കി വെക്കും ഇങ്ങെട്ട് പിന്നെ കൊറേ കുട്ടിയളെ കൊണ്ട് പിന്നെ കളിയൊക്കെ കളിപ്പിച്ചിട്ട്
ആഹ് ഓണക്കളി അല്ലേ? ആഹ് ആഹ് എല്ലാരും അപ്പൊ യൂണിഫോം സംഭവങ്ങളുണ്ടോ? യൂണിഫോ മ് ഇങ്ങനെ ഒരേ കളർ ഡ്രസ്സ് ഇല്ല ആഹ് ആഹ്
മക്കളെ കൊണ്ട് നമ്മള് ഏതെങ്കിലും ഒഴി കൊറച്ച് സ്ഥല സ മുറ്റൊക്കെ സൗകര്യള്ള വീട്ടില് കൂടിയിട്ട് കുട്ടികളെ കൊണ്ട് പിന്നെ ആഹ് കളികളുണ്ടല്ലോ മറ്റേ
ഓണത്തിനായാലും സദ്യ അങ്ങനെയ്ണ്ടോ?
ആഹ് സദ്യ ഒന്നും ഉണ്ടാക്കാറില്ല അഹ് ഓണസദ്യ ആഹ് ആഹ് പായസം മാത്രം വെച്ചിട്ട് പിന്നെ ഒരു പ്രാശ്യം ഞങ്ങള് എല്ലാരും കൂടി എല്ലാരും ഓരോന്ന് ഇണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെണ്ടാ കഴിച്ചിരുന്നു
ആഹ് ഓരോ വീട്ടുകാര് ഓരോ
ഓരോ വീട്ടുകാരും ഓരോ കറി കള്ണ്ടാക്കി ആഹ് അവർക്ക് കൂടുതലും അവരാണ് ഞങ്ങള് കൊറച്ചു പേരൊള്ളൂ നാലു പേരൊള്ളൂ അപ്പൊ അവരാണ് കൂടുതലും ഇണ്ടാക്ക പുതിയ ഓണ ഓണത്തിനുള്ള ഐറ്റംസുകള് ഇണ്ടാവുമല്ലോ? അമ്മള് പയറുപ്പേരി, പപ്പടം, അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും അതെ നമ്മക്ക് അറിയൊള്ളു ചെറിയ ആഹ് ചമ്മന്തി, അങ്ങനെക്കെ പിന്നെ ആഹ് അങ്ങനെക്കെണ്ടാക്കും ഞങ്ങള് നാല് പേരൊള്ളൂ മുസ്ലിംസ് ബാക്കിയൊക്കെ അവരാ അവ അപ്പം ഉം ആഹ് ഒരു രീതി അറിയാ അപ്പം ഞ്ഞമ്മള് സപ്പോർട്ട് ചെയ്യും വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കും അ പ്പൊ അങ്ങനെ ഒരു പ്രാശ്യം അങ്ങനെ കൂടീണ് പിന്നൊക്കെ പായസം അങ്ങനെ എന്തേലും ഇണ്ടാക്കി ചെറിയ ഐറ്റംസ് ഇണ്ടാക്കിയിട്ട് കുട്ടിയളൊക്കെ കൊണ്ട് കുട്ടിയക്ക് ആവശ്യള്ളൊക്കെ ചെയ്തിട്ട് ഈ കുപ്പിയില് വെള്ളം നെറക്ക അങ്ങനത്തെ കളികള്ണ്ടല്ലോ? മത്സരങ്ങള് വെക്കും അപ്പം കുട്ടികൾക്കൊരു എൻജോയ്മെന്റാവും
ആഹ് ആഹ് ഈ ഇപ്പൊ നിങ്ങൾടെ മറ്റേ ഓണ സ നിങ്ങടെ ഓളക്കളിയെല്ലാം ഇണ്ടാവൊ? അപ്പൊ തിരുവാതിരകളി അങ്ങനെ വല്ലോം ഉണ്ടോ? ഇല്ലല്ലേ?
അല്ല അഹ് ഇവടെ അമ്പലത്തിലൊക്കെ കുട്ടികള് കളിക്കും കളിക്കല്ണ്ട് ഇവിടെ നമ്മളെ ആഹ് അമ്മളെ കുടുംബത്തില്ള്ള കുട്ടികള് തന്നെ ഡാൻസ് കളിക്ക്ണ കുട്ടികള്ണ്ട് തിരുവാതിര അങ്ങനെക്കെ പോവല്ണ്ട് അതൊക്കെ ആഹ് വീഡിയോക്കെ എടുത്ത് കാണിച്ചെരും ചെലപ്പൊക്കെ കാണാൻ പോകും അമ്പല പിന്നെ ഔ ഉള്ള്ക്ക് നമ്മക്ക് കയറാൻ പറ്റൂല്ല വേറെ എവിടെങ്കിലൊക്കെ ഇണ്ടെങ്കില് ചെലപ്പൊക്കെ കാണാൻ പോകും നമ്മള
കാണാൻ പോകും ആഹ് ആഹ് അൻകി ഇപ്പ ഇവിടെ ഇതെ എല്ലാ കൊല്ലോള്ളു ഞൻക് ക്രിസ്മസ് ഫ്രണ്ടില്ലേ ന പരസ്പരം സമ്മാനം കൈമാറ്ണ
ആഹ് എ എങ്ങനെ വിഷുവിനോ
ലി ക്രിസ്മസിന്
ആഹ് ക്രിസ് ആഹ് ക്രിസ്മസിന് കാണ പേര് എഴ്തിട്ട് ബോക്സ് ആക്കി കൊടുക്ക
അത് തന്നെ അത് തന്നെ പല പല സമ്മാനങ്ങള് ചുരിദാറ് നൈറ്റി ഓരെ പാത്രങ്ങള് ഇണ്ട് അല്ലേ
ആഹ് അതൊക്കെ ഇണ്ട് അത് വല്ല്യ ഐറ്റംസ് ഒന്നും വാങ്ങാറില്ല ചെറിയ ചെറിയ ഐറ്റംസുകള് ഏഹ് ചെറിയ
ഹലോ കേക്കുന്നുണ്ട ആഹ് വീട്ട്ൽ ആഹ് ആഹ് വീട്ടില് ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുണ് ട്ടാ ഒരഞ്ച് മിൻട്ട് കയിട്ട് വിളിക്കെ ആഹ് ശരി